ഹലോ
ഹലോ വാലൈക്കും അസ്ലാം എന്താർതാനം
നല്ല വർത്താനം. എന്താവിടുത്തെ വർത്താനം.
സുഖാണ്.
മഴണ്ടോ?
മയല്ല അവിടെ ഉണ്ടാവും.
ആ ഇവിടെ നല്ല മഴയ
ഏ എവിടെണ് സ്ഥലം.
അങ്ങനൊന്നും ചോദിക്കരുത് ന്നല്ലേ പറഞ്ഞ്
ആ ശരിയാണ്.
പണിയൊക്കെ കഴിഞ്ഞോ.
ആ പണികയിഞ്ഞു നിങ്ങളതോ?
ആഹ് ഇനിയുണ്ട് ബാക്കി.
ആ
കുട്ടികളൊക്കെ സ്കൂൾ പോയോ.
ഇല്ല കുട്ടി. ഒരു കുട്ടിയൊള്ളു സ്കൂളികൊന്നും പോവാനായിട്ടില്ല, ഒരു വയസായിട്ടോള്ളൂ
ഇന്നെ പോലെ തന്നെല്ലേ. ഇന്റെക്കുട്ടിക്ക് ആറ് മാസായിട്ടുള്ളൂ. വീട്ടില് ആരൊക്കെ ഇണ്ട്.
എന്താ ഫുഡൊക്കെ വെച്ച്.
ഫുഡ് എന്താ ഇന്ന് കുത്തപ്പായിര്ന്ന് അവിടെ അവിടെ എന്താ അയിന് പറയാന്നുള്ളത് അറിയില്ല
എന്താണ് ഒന്നുകുടെ
കുത്തപ്പം.
ആ എങ്ങനെ?
അതെങ്ങനെയാണ് ന്ന് വെച്ചാ.
അതിന്റെ റെസിപ്പി ഒന്നു പറഞ്ഞാണി.
അരി അടിച്ചിട്ട് ചൂടുവെള്ളത്തില്
ആ
നമ്മള് ചട്ടീല് ഒയിക്ക കട്ടിയോടെ കൂടിട്ട് ഇണ്ടാക്കൂലേ?
തപ്പം ഇവിടെ അതാ പറയാ.
ആ ഇവിടെപ്പൊ ഓരോ ഓരോ നാട്ടി ല്ല ഓരോരോ വേ
ആ ശരി നിങ്ങളെവിടേണ്? ഉം മറന്ന് ചോയിക്കാണ് ചെല കൊറേ ആൾക്കാര് വിളിക്കുമ്പോ ഇക്ക പറയലുണ്ട്ട്ടോ ഉം ഉം ഇപ്പൊ എത്ര എഴുതിട്ട ആ ചോദിക്കാൻ പാടില്ല എത്ര എഴുതീട്ട് നമ്മള് അറിയാത്ത പോലെ മാറി ഇങ്ങനെ പറയാ
ആ
ഉം ഉം
വർക്ക് എന്തേലും വേറെ വർക്ക് എന്തേലും ചെയ്യുന്നുണ്ടോ?
ഞാൻ നാട്ടു വിപണിയില് വർക്ക് ചെയ്യ്ണ്ട്
അതേ
ഉം ഇങ്ങളോ?
ഇല്ല ഞാന് ഇന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴായിരുന്നു ഈ! ! ! ! ! കേറ്റ്യേത് അങ്ങനെ വർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞത്
നാട്ടുവിപണിയില് വർക്ക് ചെയ്യാൻ താല്പര്യം ഒണ്ടോ?
അതെങ്ങനെ ആണ് എനിക്കറിയില്ല
അത് നമ്മ ഇത് ഷെയറ് ചെയ്യാണ് ഗ്രൂപ്പ് പോലെ തരും ആ ഗ്രൂപ്പക്ക് വരുന്ന മെസ്സേജ് ലിങ്ക് വഴി നമ്മള് എല്ലാ ഗ്രൂപ്പുക്കും ഷെയറ് ചെയ്ത് കൊടുക്കാ
അതെ എന്നിട്ട് പെയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങെനാ?
പെയ്മെന്റ് മാസത്തില് ആയിര്പ്യ
അതെ
ഉം
അത് നമ്മൾ ഷെയറ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണോ പെയ്മെന്റ് അല്ലല്ലേ? അത് എത്ര ഗ്രൂപ്പില് വിടണം അങ്ങനൊക്കെ ഒണ്ടോ?
ആ ജില്ലേല് എത്ര ഗ്രൂപ്പ് പോലിക്കറില്ല ഞാൻപ്പാ തൃശ്ശൂർ ആണ് എനിക്ക് അയിന്റെ ഗ്രൂപ്പുണ്ട്
ഉം
അയിൻ്റെ ഗ്രൂ ഒരിക്കലും ഞമ്മക്ക് ഈ മെസ്സേജ് വരുമ്പോൾ ഞമ്മക്ക് ഈ ഫോണില് ഒരു സൗണ്ട് കേക്കാ ആ സൗണ്ട് വരുമ്പോൾ നമ്മള് പോയി മെസേജ് ടാഗ് ചെയ്യണം അല്ലെങ്കില് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് അങ്ങനെ മൂന്ന് പാർട്ട് ഇണ്ട് അപ്പോലെ ഈ മൂന്ന് പാർട്ടില് ഏതെങ്കിലും പാർട്ടില് ഞമ്മളെ ആക്കും അപ്പം അങ്ങനെ ആ പാർട്ടിൽ നമ്മള് ജോയിന്റ് ആയാല് പിന്നെ ഓല് ആ മെസ്സേജ് വരുമ്പോ നമ്മള് ആദ്യം ടാഗെയ്യാ ആ ടാഗെയ്ത് നാട്ടുവിപണിയിലോ? നാട്ടു വിപണിയില് വർക്കെയ്തിട്ട് രണ്ടു മാസം സായി ഈ മാസം കൂടി കൂട്ടിയാല് മൂന്ന് മാസായി
സാലറി ഒക്കെ കറക്
ആ സാലറി രണ്ടാന്തി രാവിലെ രണ്ടാന്തി കിട്ടും രാവിലെ അന്തിക്കോ വൈകുന്നേരായിട്ട് രണ്ടാന്തി എന്തായാലും കിട്ടും പിന്നെ അതില് പരസ്യങ്ങളൊക്കെ തെരും അത് വേറെ ആൾക്കാരാ തെര്യാ നമ്മള്ആട് പിടിച്ച് കൊടുക്കാണെങ്കില് നമുക്ക് വേറെ അയില് എ സാലറി ഉണ്ടാവും
അതെ
ഉം ഇങ്ങൊക്കെ ചെയ്യാൻ താല്പര്ം പിന്നെ ഉണ്ടെങ്കിൽ പേഴ്സണല ആയിട്ട് മെസ്സേജ് ആയിക്കോണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ച അറിയാ പർഞ്ഞേരാ പിന്നെ പോരാത്തീന് ഞാൻ അയ് ത്തെ ഒരു മഞ്ജുഷാ മാം പറഞ്ഞ ഒരു മാമുണ്ട് ആ മാമിന്റെ നമ്പറ്തരാ ഒരു ആളയിന്ന് ഒയ്യുണ്ട് പറഞ്ഞീന് അപ്പൊ ആളെ കിട്ടീറ്റില്ല പറഞ്ഞീന്
എന്നാ ഒന്ന് ചോയിചോക്ക്ട്ടാ എന്നിട്ട് ഒന്നിൻക്ക് മെസ്സേജ് അയക്കേ
ആ പിന്നെ അയിന്ന് ഒയ്യാൻ പാടില്ല ഒയി ഞ്ഞാല് പിന്നെ പറയണം ഓലോട് പത്തിസ്ത്തിന് ഗ്യാപ്പ് കൊടുക്കണം പറയുമ്പോ ഒക്കെ റിസ് ഏ സിമ്പിൾ ആണ് പക്ഷേ നമ്മളാ കൃത്യം പോലൊക്കെ ചെയ്തിട്ട്ല്ലേ പുളിച്ച വർത്താനം ഓല് പറയും നമ്മളെ അതൊന്നും കാര്യാക്കണ്ടാ ഞമ്മക്ക് ഇപ്പൊ ഉം. നല്ലഹോം ആ നല്ലോണം പറിം വർക്കൊക്കെ തെറ്റിപ്പോയാല് ഓൽക്ക് ഒരു ലിങ്ക്ണ്ട് ആ ലിങ്ക് വഴി ഓല് നമ്മളെ ഇതാക്കും വാട്സപ്പ് ഗ്രൂപ്പിന്റെ അതൊക്കെ വെച്ചിട്ടില്ലെങ്കിലും അയ്ല് ഡൈറ്റും കാര്യങ്ങളൊക്കെ വര്ന്നത് ചെലപ്പോ തെറ്റായേക്കും അതൊക്കെ നമ്മള് ശരിയാക്കണം
ഏ
ഉം
അങ്ങനെ നോക്കട്ടെ എന്തായാലും
ആ നിങ്ങള് ഫ്രീ ആവുമ്പോ ഇൻക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി
ഉം ഇതെത്ര മിൻറ്റാ പത്ത് മിൻറ്റോ
ഉം വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഫുഡ് എന്താ ഉണ്ടാക്കിയേ
ഫുഡ് സാധാ ഫുഡ്ന്നേണ്
നാം കറിം കൂട്ടാനും മത്തി ഓം ജോയിന്റ് ഫാമിലി അതോ ഒറ്റക്കാ
അല്ല ഞൻ ഇപ്പൊ ഹസ്ബന്റിന്റെ വീട്ടിലല്ല ഇന്റെ വീട്ടിലാ ഇന്ന് ഹസ്ബൻഡിന്റെ വീട്ട്പോവും
എത്രീസായി വിരുന്ന് വന്നിട്ട്
സുഖല്ല്യാഞ്ഞിട്ട് വന്നതാ
ഏ അത്ശരി എന്ത് പറ്റി കയ്യ്ക്ക്
ഡെലിവറി ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ എന്തൊക്കെയോ വെയിറ്റ്ള്ളത് പൊക്കിട്ടേ കയ്യ് എന്തോ ആയി അപ്പൊ ബാൻഡേജ് ഇട്ട് കെടന്നതേര്ന്ന് രണ്ടാഴ്ച റെസ്റ്റ് പറഞ്ഞപ്പഴേ
ആ ആ ഹസ്ബന്റ് വടെല്ലതാ എന്താ ജോലി
ആള് ഫിഷർമാനാ
ആ
വെള്ളിയാഴ്ച പരിപാടിണ്ട് ഇളെച്ചിന്റെ തൊണ്ണൂറാ അപ്പോ ആ പരിപാടിക്ക് എന്തായാലും പോണല്ലോ
ആ ആഹ് ആ ഉണ്ടേയ് ഇവിടെക്കണ്ട് നിങ്ങളിപ്പോ എത്രാമത്തെ കോളാ ഇത് അറ്റൻഡ് ചെയ്യ്ണ് ഞാൻ ഫസ്റ്റ് ഏ
ഉം നിങ്ങളോ
ഫസ്റ്റാണ്
ഫസ്റ്റ് ആണേ രണ്ടു പേരും ഫസ്റ്റാ
ആഹ് എന്താ വച്ചാല് ഇന്റെ ടാസ്ക്ന്ന് ആ ഇന്ന് കിട്ടിയിട്ടുള്ളു
ആ ആ
ഉം
ഓ ഇന്നെ പോൽതന്നെല്ലേ കൂടുതലായിട്ടൊന്നും അറിയില്ലലേ
മിഞാനാ മറ്റേതില് ജോയിൻ ആയിട്ടുള്ളൂ
ഞാനും അന്നന്നെനാണേ
നല്ല പൊയിത്തം
ഹ് ഹ് ഹ് ഹൂം ഹസ്ബൻറ ക്ക വർക്കിന് പോയാ
ഇക്ക വർക്കിന് പോയിട്ടില്ലാ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നുങ്ങനെ ഇൻഡ്രസ്ട്രിയൽ വർക്കാണ്
ആഹ ആഹ ഇൻ്റെ വീട്ടിലുണ്ടാ ഇത് അതെ ഇതിനൊന്നും കൊഴപ്പില്ലല്ലേ
ഏ
ഇങ്ങനെ ഓൺലൈൻ വർക്ക് ചെയ്യുന്നതിനൊന്നും കൊഴപ്പില്ലല്ലേ ഉ നമ്മള ആള് പിന്നെ അയിനൊന്നും സമ്മയിക്കൂല അറിയാതെ ചെയ്യണതാ നമ്മക്ക് എന്തേലൊക്കെ പോക്കറ്റ് മണി ഉണ്ട്
ആ ഒററ മിനിറ്റ്
ആ ആ ഓക്കെ ഉം
ഹലോ
താ
ആ
ഇതില് സംസാരിക്കാതിരുന്നാലും ഇതാവൂടോ
ചോറ് വക്കാന്ണ്ട്
ഹേ ഹേ
ആഹ്
ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതിയല്ലെങ്കിൽ ഉള്ള പേയ്മെന്റും കിട്ടാതാവും
ആ ഏതായാലും ഓ കോട്ടെ
ആം അപ്പൊ ചെവില് വെച്ചിട്ട് ഊറ്റാൻ പറ്റൂലേ ഒറ്റ കൈയീറ്റൊക്കെ എങ്ങനെ ഇതങ്ങനെ സം സരിച്ചിട്ടില്ലെങ്കില് എന്തോ പറഞ്ഞിരുന്നല്ലോ ഗ്രൂപ്പില് ഇപ്പൊ എട്ട് മിനിറ്റോളം ആയില്ലേ ഇനി രണ്ട മിനിറ്റല്ലേ ഉള്ളൂ അപ്പ എന്തെങ്കലൊക്കെണ്ട് തട്ടിമുട്ടി പറഞ്ഞൂട്
വൗ
ഇടിഞ്ഞ്
അവിടെ ആരൊക്കെ ഇണ്ട്
ഹസ്ബൻറീൻറ വീട്ടിലോ അവിടെ ഉമ്മ ഇപ്പ മൂന്ന് നാത്തൂമാരുണ്ട് മൂന്ന് നാത്തൂമാർ ഉം ഒരു ഇളേച്ചിണ്ട് ഇളേച്ചിന്റെ പരിപാടിയപ്പം വെള്ളിയാഴ്ച
ഏ എത്ര ആളാണ്
അഞ്ചു കുട്ടികള് രണ്ടാണും മൂന്നും പെണ്ണും എല്ലാരും കല്യാണം കഴിഞ്ഞ് ഞ അവെ രണ്ടുപേരെ കല്യാണം ഒര്മിച് കയിഞ്ഞു ഉ
ആഹ ഇവിടെ നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടിം
അതെ എത്രാമത്താളാ?
ഞാന് മൂന്നാമത്തെ നിങ്ങളോ?
ഞാന് ആണിലും ഞാനാ മൂത്തച്ചി ഞാനാ. പിന്നെ ഒരു എളേച്ചി അവള പരിപാടിയാവുലേ ച്ച ഉം
ഏ നിങ്ങൾ ഫസ്റ്റ്ത്തെ ചോദ്യചിഹ്നം
ആ
ഇന്റെ മൂത്തച്ചിണ്ട്തിൽ വർക്ക് ചെയ്ൺ. യൂട്യൂബറ ആണ്. അ
അവിടെ അടുത്തടുത്തൊക്കെ വീടുണ്ടോ ചോദ്യചിഹ്നം
ആണ്ടെ അടുത്ത് വീടൊക്കെ ഇണ്ട്. ഉം. അല്ലല്ല ഇവിടെ അയൽവാസികളുണ്ട്. ആഹ് കൊറച്ച് പോയാൽ ടിപ്സ് ഒക്കെ ഇണ്ട്.
ഉം ഉം അന്റെ വിട്ട്ക്കോ കൊറ പോവാണ്ടാ
ആ് ഈ ആ ഇന്റെ വീട്ട് ഇവ്ടെ നലമ്പൂരാണ്. ആ വിടുന്ന് ഇരുപത്തിനാല് കിലോമീറ്ററുണ്ട്. പത്ത് മിനിറ്റ് ആയിട്ടോ കോൾ കട്ടയേ
ഓട്ടോമാറ്റിക്കെ ഈ കോൾ കട്ടാവുന്നല്ലെ പറഞ്ഞെ
അല്ല അല്ല അത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക് ആവും പഴിനൊന്നായി.